ഹലോ ആഹ് എന്താണ് ഫ്രീയാണോ?
ഉം. ഫ്രീയാണ്.
എന്താന്ന് വർക്കിന് പോയിലേ? നന്നായി. എന്താ ഇത്ര ലേറ്റ് ആയിരിക്ക്ണു?
ഒരു സുഖം കെടന്നൊറങ്ങാൻ.
മ മഴയില്ലല്ലോ മഴയുണ്ട അങ്ങട്ട്ക്ക് മഴയുണ്ടോ അങ്ങോട്ടേക്ക്?
ഞാനിപ്പോ എന്നിറ്റില്ലല്ല. മഴണ്ടോന്ന് അറിയൂല്ല. ഞാൻ എണീറ്റപ്പം മഴയില്ല.
ഓക്കെ. ഭക്ഷണൊക്കെ കഴിച്ചാ?
ഉം ഉം എണീറ്റ്ല്ലന്ന് പറഞ്ഞിലെ പല്ലെന്ന്തെച്ചിലെ ആ രു കെടക്കെ തന്നെ ങ്ങട്ടും ങ്ങട്ടും തിരിഞ്ഞും മറിഞ്ഞും
ഓക്കെ ഓക്കെ. ആഹ് നമ്മളൊക്കെവടെ നേർത്തെണീക്കും. രാവിലെ ഉം ഓ ഓ.
ഉം.
ഉം ഉം
ണ്ടാവുല്ലേ?
ആഹ് ഞങ്ങള് രാവിലെ നേർത്തെ അത്തായത്തിനെനീറ്റു. നാലുമണിക്ക്. ന്ന്ട്ടൊരഞ്ചരക്ക് കെടന്നു.
എന്തായ്നു സ്പെഷ്യൽന്ന്?
ഞാൻ ഇന്നലെ ബിരിയാണി വെച്ചു പറഞ്ഞില്ലേ.
അല്ല ഇന്നീ രാവിലെയ്
അതന്നെ അതന്നെ കഴിച്ചു ബിരിയാണി. കാരണം ഇക്കമാര് പറഞ്ഞു. ആ ബിരിയാണി ണ്ടല്ലോ അത് മതി പറഞ്ഞപ്പോ ശരിയല്ലോ. തന്നെ ഫുഡ് കഴിച്ചു. ചോറൊന്നും വെച്ചില്ല.
ഓ. അടിപൊളി. രക്ഷപെട്ട് പണിയൊന്നും എടുക്കാതെ രക്ഷപ്പെട്ട്.
കാര്യാണ്. ഇന്നൊന്നുല്ല. പണിയൊന്നുല്ല. നീ ര വൈകുന്നേരം ഏഴ് മണിക്ക്.
അതോടു കൂടി കഴിഞ്ഞില്ലേ.
ആഹ്. ഏഴുമണിക്ക് ആ കഴിക്കില്ല. വെള്ളം കുടിക്കും. ഫ്രൂട്ടസും കടിയൊക്കണ്ടെ കഴിക്കാം. ന്നട്ട് ബാ ഭക്ഷണം വന്നിട്ട് ഒരു നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഒരെട്ടര ആ ടൈമില് കഴിക്കും.
ഉം.
ഉം കഴിഞ്ഞിട്ട് എല്ലം. ഇന്നത്തോടുകൂടി കഴിഞ്ഞു. ഇന്നലിം ഇന്നും. അതോടുകൂടി നോമ്പ് കയ്ഞ്ഞു. നാളെ മുതൽ നോർമൽ. ബാക്ക് ടു നോർമൽ.
ഡ്രെസ്സൊക്കെ മേടിച്ചോ?
എന്ത്?
ഡ്രെസ്സൊക്കെ വ വാങ്ങിക്കോ? പുതിയേ.
പെര്ന്നാളല്ലല്ലോ.
ഏഹ്.
ഇത് മുഹറം നോമ്പ്. അതായത് ആദ്യത്തെ മാസ ഈ മാസത്തിലെ നല്ല ദിവസാണ് ഇ ഇന്നും ഇന്നലെയും.
ആഹ് ആഹ്.
ആഹ് അപ്പോ ഭർത്താവിനോട് ആഹ് ഇല്ല പെരുന്നാള് പെരുന്നാളിന് മുമ്പ് മുപ്പത് നോമ്പ് ഉണ്ടാവും
ഉം അതറിയാം ഉം
ചെറിയ പെരുന്നാളും കഴിഞ്ഞു വലിയ പെ ബെലി പെരുന്നാളും കഴിഞ്ഞു ഉം പിന്നെ എന്താണ് വീട്ടില് എല്ലാരും സുഖം അല്ലേ
വീട്ട്ല് അമ്മയ്ക്ക് പനിയാണ് ഇന്നലെ തൊട്ട്
എന്ത്‌ പറ്റി ആ അതന്നേ എന്ത് ഇതാണ് മഴയൊന്നും ഇല്ലല്ലോ
ഏന്താ ഇപ്പ എല്ലാർക്കും ണ്ടല്ലോ വൈറൽ പനിയാപ്പോ അമ്മനെ ഡോക്ടറെ കാണിച്ചു വന്നതാ ഉം
എനിക്കും കഴിഞ്ഞ മാസം ആ എപ്പഴോ ഫീലെയ്തു ന്നിട്ട് ഹോസ്പിറ്റല് പോയപ്പോ വൈറൽ ഫീവർ ആണ് എന്ന് പറഞ്ഞു അതർവൈസ് ഓക്കെ ആണ്
അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒണ്ട് അമ്മേന്റത് കിട്ടിയാണെന്ന് തോന്നുന്നു ഇപ്പാ നെസ്റ്റ് എനിക്ക് ക്ക്യാരിയ്ക്കും മിക്കവാറും
അത് കാര്യാണ് നടക്കണ്ട വെരും പ്രതീക്ഷിക്കാലോ
തീർച്ചയായിട്ടും പിന്നെ എല്ലാവരും എന്തേയ്‌
ആ ഇക്ക ഇക്ക കടീ പോയി വാപ്പേം കടീ പോയി പിന്നെ അത് ഉമ്മ കുളിക്ക്ണു ന്നൂ പിന്നെ ചെറിയക്കാ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട് പറഞ്ഞിട്ട് പോയീ പിന്നെ ഇവിടേ ഉണ്ണിനെ ഇക്കാടെ കസിൻ വന്നിട്ടുണ്ട് ആള് നോക്കണു ഞാനിപ്പോ അവന് ഭക്ഷ ഭക്ഷണം കൊടുത്തതേള്ളൂ ഞാൻ രാവിലെ ആ ഭക്ഷണം കൊടുക്കാൻ മറന്നു
മറന്നാ ഫോണ് കളിച്ചിരുന്നായിരിക്കലേ
നോ നോ നോ നോ ഫോണിൽ കളിച്ചിരുന്നതല്ലാ ഞാന് നോമ്പല്ലേ
മം ഉം
അപ്പൊ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഉമ്മയാണ് കൊടുക്കുക
ഉം
ആ ഇന്ന് ആള് കൊടുത്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ കസിൻ ഇക്കടെ കസിൻ നിന്നോന്ന് ആ ആള് കുട്ടീനെ എടുത്തിട്ട് നടന്നു അപ്പൊ സ്വാഭാവികമായി എന്റെ കണ്ണിൽ അവൻ പെട്ടില്ല അതിപ്പോ കണ്ണിൽ പെട്ടന്ന് വച്ചിട്ട് കഴിച്ചലോചിച്ചു കഴിക്കൻ കൊടുക്കും അവ
ആ കണ്ണിൽപെട്ടില്ലെങ്കില് ഭക്ഷണം കൊടുക്കൂല എന്നാണ്
അങ്ങനെയൊന്നും ഇല്ല എങ്കിലും എല്ലാം കൊണ്ടും മറന്നോയി എന്നിട്ട് പക്ഷെ അവൻ രാവിലെ മുതൽ ചോക്ലേറ്റ്സ് കഴിച്ചിട്ട് നടക്കായിരുന്നു ഉ
ഉം
ഫൈവ് സ്റ്റാർ ആൽപ്പലീബടെ കോലു മിട്ടായി ഒക്കെ കഴിച്ചുകൊണ്ട് നടക്കയിരുന്നു അപ്പോ ഉം അങ്ങനെയുള്ളത് കഴിക്കുമ്പോ ഭക്ഷണ ത്തിനും ഒരു ആ ശ്രദ്ധ കൊടുക്കില്ല അവനല്ലെങ്കിൽ വന്ന് ചോദിക്കുമ്പം കഴിക്കാൻ വേണം എന്ന് വെറുതെ ചോദിക്കും
മം
ഉ ഇതാണോ അവൻ ഇങ്ങനെയിന്ന് രണ്ട്
ആ ആ
ഉം പെട്ടവൻ നല്ല സ്മാർട്ടാണ് കേട്ടോ അല്ലമ്മ അവന്റെ ആവശ്യങ്ങക്കൊക്കെ ചോദിക്കും ഉം നമ്മൾ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയും യേസ് നന്നായി ആക്റ്റീവ് ആണ്
ഉ ചെറിയ മക്കളുണ്ടേൽ വീട്ടിലൊരു സുഖമാണ് സമയം പോകുന്നത് അറിയെയില്ല അല്ലെങ്കിൽ അവരു ബോറഡിയയിരിക്കും
നിങ്ങളുടെ ചേച്ചി വരുമ്പോൾ നല്ല രസമായിരിക്കല്ലോ
കൈക്കണ്ടു ചേച്ചിയല്ല എന്റെ അനിയത്തിയാണ് ഉം
ഉ ഓക്കെ ഇവിടെ ഞാനും എന്റെ വീട്ടിൽ പോയ എന്റെനിയൻ അവനെയെ എടുത്തിട്ട് നടക്കും
അവൾക്ക് അവിടെയാണ് കൂടുതലും ഇഷ്ടം അവിടെ അവളെ പിന്നെ എന്റെ രണ്ട് ചേട്ടന്മാരുണ്ട് അവരൊക്കെ രണ്ടല്ല രണ്ട് രണ്ട് ചേട്ടന്മാർക്ക് രണ്ട് മക്കളുണ്ട് ഉം ഇപ്പൊ മക്കള ഇവിടെ എങ്ങനെ കളിക്കാൻ വേണ്ടിട്ടേ
ഇവിടെ മക്ക മക്കൾ അധികം ഇല്ലാത്തത് കാരണം എന്റെ കുട്ടിക്ക് എന്റെ വീടാണിഷ്ടം അവിടെ പോയാ നിറയെ കുട്ടികൾ അവന്റെ മാമന്മാർ കുട്ടികളുണ്ട് പിന്നെ അജു അജുന് അനിയന് വണ്ടിയുണ്ട് വലിയൊരു വണ്ടിയാണ് കുതിരേനെ പോലെ ഉണ്ടാവും അപ്പൊ അതും അതും അതിൽ ഇങ്ങനെയ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിലിങ്ങനെ അമ്മ പൂവ മാമാ പൂവ പറഞ്ഞിട്ട് അവൻ വീട്ടിലെള്ളുമ്പോഴൊക്കെ പോകും അതില്ലെങ്കിലും എന്താണ് എനിക്ക് വേറെയും കുറച്ച് കസിൻസ് ഉണ്ട് അവരും അവരാണെങ്കിലും കൂട്ടിയിട്ട് പോകും ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചെന്നാപ്പിന്നെ അവിടെ പോവാൻ വേണ്ടി ഞാനും കൂടെ പോവും അവിടെ പിന്നെ ആലത്തൂരു അറിയാലോ നിറയെ ചുറ്റിനും ചുറ്റിനും കടകളാണ് കഴിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ് അവിടെ പുറത്തിറങ്ങിയാൽ കാല് വെച്ചാൽ നമുക്ക് തോന്നും മനസ്സിന് ആ ഇന്നോട പിന്നെ ഇത് കഴിക്ക അങ്ങനെ അപ്പൊ രാത്രിയായ പോവും മൊമോസ് കഴിക്കും. അല്ലെങ്കിലെന്തേലും ആഹ് കുഴിമന്തി വാങ്ങിക്കും കുഴിമന്തി പറഞ്ഞാ ഭയങ്കരെ ഇഷ് ഇഷ്ട്ടമാണ് ഇപ്പൊ കുട്ട്യാണെങ്കിലും ഭയങ്കര ഇഷ്ട്ടമാണ് മയോണൈസ് ഒഴിച്ച് കഴിക്കുമ്പോൾ അതില് എരിവ് അറിയത്തില്ലല്ലോ നല്ല
ആഹ് മയോണൈസ്
കുഴിമന്തി മയോണൈസ് കഴിഞ്ഞാ കഴിക്കാനേതോന്നില്ല അപ്പ വീട്ടിൽ അടിച്ചിട്ടാണെങ്കിലും കഴിക്കും മയോണീസ് പിന്നെ ടൊമാറ്റോസോ ടൊമാറ്റോയുടെ ഹ ചട്നി
മ് മ് മയോണൈസ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ
ആഹ് എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ട്ടല്ല ഈ കൊഴിമന്തീടെ കൂടെ കഴിക്കാനെക്കെ ഭയങ്കര താല്പര്യാണ് അല്ലെങ്കി വീട്ടില് മറ്റേ
നമ്മക്ക് വീട്ടില്ണ്ടാക്കാലോ മയോണൈസ്.
ആഹ് യെസ് വളരെ ഈസിയാണ് സാൻവിച്ച് ണ്ടാക്കും സാൻവിച്ച് ഞാനെ വീട്ടില്ണ്ടാക്കും അപ്പഴും മയാനൈസ് ണ്ടാക്കും മയാനൈസ് ണ്ടാക്കും സോസ് വാങ്ങിച്ച്ട്ട് സാൻവിച്ചൊക്കെണ്ടാക്കും. ബടെ ന്റ അനിയൻ അതൊന്നും ഇഷ്ടമല്ലാട്ടോ എന്റെ അനിയൻ അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല സാൻവിച്ച്, ബർഗർ അതിനോടൊന്നും താല്പര്യല്ല.
മ്
മ് മന്തി ഇഷ്ട്ടമാണ്. കുഴിമന്തി ഞാൻ വീട്ടി പോയ എപ്പഴും കുഴിമന്തി ആ വാങ്ങിക്കാ ആ വാങ്ങിക്കാ പറഞ്ഞിട്ട് വാങ്ങിക്കും. പക്ഷെ ഇവിടെയാണെന്ന്ണ്ടങ്കി വാങ്ങിക്കില്ല ഇണ്ടാക്കും.
വാങ്ങിക്ക്ന്നേക്കാൾ നല്ലത് ണ്ടാക്ക്ന്നതല്ലേ ചെലവും കൊറവാണ് ഒര്പാട് കഴിക്കാനുണ്ടാവും കൊറച്ച് സാധനങ്ങൊക്കെ വേടിച്ചാല്.
അതിന് അവര് എന്തെക്കെയാണ് ഓർഗാനിക് അല്ലല്ലോ ണ്ടാക്ക്ന്നത്. അതിലിട്ന്ന സാധനങ്ങ നമ്മളായിട്ട്ണ്ടാക്ക്മ്പോ ഒക്കെ അത് വിശ്വസിച്ച് കഴിക്കാ. ഇന്നലെ ഇക്ക കുഴിമന്തി റൈസ് അങ്ങനെ കുഴിമന്തി പോലെണ്ടാക്കാ പറഞ്ഞു. പക്ഷെ മ്മ പറഞ്ഞു വേണ്ടാന്ന് വേറെ നിത്യം സ്പെഷൽ എങ്ങനെയിരിക്കുന്നു
മ് ജലദോഷം വന്നിട്ട്ണ്ട്. തൊടക്കം
ശെരി അത്ണ്ടാകുല്ലോ ഇതിലൊരാൾക്ക് വന്നാ പിന്നെ എല്ലാവർക്കും വെരും.
ഹേഹ്
മ്
നല്ലട പനി വന്നാ കൊഴപ്പില്ല ഈ ജലദോഷം വന്ന് കഴിഞ്ഞാലാണ് പോവാത്തത് പനിച്ചങ്ങ് പോയ മൂന്ന് ദിവസം മൂന്ന് കൂടി വന്നാ ഒര് നാല് ദിവസം
ഓ ചൊമയാണ് ചെലപ്പോ സീനാക്കാ
എങ്കിലും ഒന്ന് ഹോസ്പിറ്റലില് പോവാര്ന്നു.
മ് ഹോസ്പിറ്റലിലൊന്നും പോക
ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും പഴയതുപോലേയല്ല നല്ല പുരോഗമനമാണ്.
ആഹ്
ഞങ്ങളവടെ പുതിയ അതായത് ഹോസ്പിറ്റലെന്നെ പുതിയ ബ്ലോക്ക് പുതിയതായിട്ട് ബിൽഡിംഗ് പഴയ ബിൽഡിംഗ് ഫൾായി തട്ടിട്ട് പുതിയതായിട്ട് ബിൽഡിംഗ ആക്ക
ഹോസ്പിറ്റലില ആണ് പോകുന്നത് വെറുതെ നമ്മള് കാശ് കൊടുക്കേണ്ട ആവശ്യല്ലേല്ലോ
അവിടെ ഇപ്പൊ നല്ല മരുന്നുകളാണ്
ആഹ എല്ലാ ട്രീറ്റ്മെന്റും എല്ലാ മ
കുഴപ്പില്ല ഉ പിന്നെ നല്ല ചില പിഴപ്പികൾ വരും അതെന്തുകൊണ്ടാണ് അവിടെന്ഡോക്ടർമാര് ശരിയല്ലണ്ടാണ് ഇപ്പ നമുക്ക് ഒരു ഡോക്ടറിന്റെ പോയി കൺസൾട്ട് ചെയ്തു നമുക്ക് ആ ഡോക്ടർ ഓക്കെയ ആാണ് അതായത് ഡോക്ടറെ നന്നായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോക്ടറെട് കണ്ടിന്യൂസ് ആയി കാണിക്കാം
എപ്പോഴും ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്
നമ്മുടെ ഇവിടെയൊക്കെ നമ്മള് ഇപ്പ ഒരേ ഡോക്ടറിനെ ആണ് കാണിക്ക ആ ഡോക്ടർ എല്ലാത്തിനും നോക്കും കൊഴപ്പില്ല ചില ഡോക്ടർമാര് എന്താണ് അവര് വെർ ത്യേ ടൈം പാസിന് വന്നി അതുപോലെ ശ്രദ്ധിക്കത കൂടിയില്ല നമ്മള് പറയാൻ നക്കുമ്പോ എന്ത്തു ചെയ്യും അവര് എഴതി ക്കൊണ്ടേ ഇരിക്കും നമ്മ പറയുന്നത് കേക്ക് കൂടിയില്ല പണ്ടൊ അങ്ങെയായി ഇപ്പ അങ്ങെയല്ല ഇപ്പൊ ഒരുപാട് മാറ്റണ്ട് ങ്ങ എന്താണന്ന് ച്ച പറഞ്ഞോള കേൾക്ക എന്നുള്ള ത്തിൽ അവരിക്കും
ആഹ
ഉ എന്നാ പിന്നെ എണീറ്റ് വേഗം പോയി പല്ലതെക്ക് എന്തെലൊക്കെ ചെയ്യരുന്നു
ക്കണം വി ളിക്കണം
ഉം നടക്കട്ടെ എവിടേക്ക പോവാന്ണ്ട്ന്നൊക്കെ പറഞ്ഞതല്ലേ പോയിട്ട് വരു ഓക്കെ ഉ എന്ന ശരി ബായ-
ഉം